ഓ ഹലോ
ഹലോ
ഹലോ ഹലോ എന്തൊക്കെയാ വർത്താനം കേൾകിണില്ലേ കേൾക്കണില്ലേ
ആഹ കേൾക്ണണ്ട്
ണില്ലേ ആഹ എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം അങ്ങനെ പോണു
ആ ആ ഈ നേരത്തൊക്കെ നീചൊ
ആ ചെൽപ്പോക്കെ നീച്ചല്ണ്ട് നോമ്പൊക്ക നോമ്പോൽകാൻ വാണ്ടിട്ട്
ആ ആ നോമ്പ്ണ്ട് ഉം ഉം
വിട്ടില് ആരൊക്കെ ള്ളത് അരൊ
ഇൻക്കും ഇളേച്ചിക്കും
ആ ഇവിടെ ഇൻക്കും മൂത്തച്ചിക്കും
കുട്ട്യാളൊക്കെ ഒറങ്ങേക്കും
ആ കുട്ട്യാള് എണീറ്റിട്ടില്ല അവടെ കുട്ട്യാള് നീച്ച്ക്ക്ണോ
ആ ഒരാള് പള്ളി പോയിണ്ട് മാപ്ലന്റെ കൂടെ ഒരാൾ ഒർങ്ങുന്നു
ആ ആ എത്ത നോമ്പൊർക്കാഞ്ഞി എന്തണ്ടാക്ക
തീരുമാനിച്ചിട്ടില്ല എന്തേലോ കൊണ്ട് തരോവോ നാളെ സ്കൂളും മദ്രാസൊക്കെ ദിവസക്കെ ലീവാണ് പോകാൻ പറ്റോ അതും നോക്കണം
ങ്ങള് പോണില്ലേ
ആ ഇന്ഷാ അല്ലാഹ് പോണം വിചാരിച്ച്ണ്ട് ശനിയാഴ്ച ക്ലാസ്സ്‌ണ്ടാവോ ഇനി അതും അറില്ല
ശനിയാഴ്ച മദ്രസില്ലേ
ശനിയാഴ്ച മദ്രസ്ണ്ട് മദ്രസ് രാത്രിയല്ലേ
ആ ക്ലാ ആ സ്കൂൾ
സ്കൂൾ ഉണ്ടാവറിയും സ്കൂൾ ഇട്ക്ക്ണ്ട് എന്നൊക്കെ പറയ്ണേക്ക്ണ്ട്
അങ്ങനെണ്ടേല് ആദ്യം പറീലേ മുൻകൂട്ടി പറീലേ
പക്ഷെ ന്ന് പറയ വിചാരിച്ചിട്ട് നിക്കാണോ സ്കൂള്ള്ള ദിവസല്ലേ
ആ അത് ശെരിയാ ഉം ഉം
പറയ്ണാവോ അതുറീല
ഉം എങ്ങനെ പോവ ബസ്സിനോ
ബസ്സിന് എന്താവോ റില മക്കള് ന്റെ അനിയന്മാര്
ഉം ഉം
ഉണ്ടാവൂല ന്നാ പറഞ്ഞത് ചോയ്ചോക്കിട്ട് പറയാർഞ്ക്കാണ്
ആ ആ അനിയന്മാരൊക്കെ ജോലി ചെയ്യേയ്ക്കാരം ല്ലേ
ആ കോളേജ് പഠിക്ക്ണ്ട് കോളേജ് പഠിക്കണം കോളേജ് കഴിഞാ പിന്നെ കടേക്കേർന്ണ്ട്
ആ ഒരാളൊള്ളൂ അനിയന്
അല്ല രണ്ടാള്ണ്ട് മറ്റോന് പിന്നെ കടേലാണ് പിന്നെ രാത്രി എത്തുള്ളു ഓനെ നോക്കിട്ട് കാര്യല്ല
ആ ആ ങ്ങള് ഒരു പെൺകുട്ട്യോ
ആ ഒരുപെൺകുട്ടി
ഓ കോളടിച്ചല്ലോ
ഹ് ഹ് ഇങ്ങൾക്കോ ഇങ്ങള് പോവാണെങ്കി എങ്ങനെ പോവാ
ഞാൻ ബസ്സിന് ചെലേപ്പം പറയാൻ പറ്റൂല്ല ട്ടോ ഒരു അനിയണ്ട് വ്ടെ പ ത്താം ക്ലാസ്സ്‌ കഴിരിക്ക്ണ് വീട്ടില് ഓൻ കൊണ്ട്രാൻ വെരോ അതും അറീല പോകാണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടൊന്നുല്ല മ്മാനോട് പറഞ്ഞിട്ടൊന്നുല്ല പോണ കാര്യം
ആ ആ എന്തപ്പളും പറയാത്ത് -
പറയണം നേരം വെളുക്കട്ടെനി
ആ
ഉം
പിന്നാരൊക്കെ ള്ളത്
എന്റെ വീട്ടിലോ എന്റെ വീട്ടിൽ എനിക്ക് രണ്ടനിയത്തിയാളും രണ്ടാങ്ങളാരും ഉള്ളത് ഒരാങ്ങളുടെ കല്യാണം കൈഞ്ഞിണ്ട് ഓനൊരു കുട്ടിയുണ്ട് അന അനിയത്തിന്റെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട് ആ പോവ്ണ്ട് എൽ കെ ജി ഉം ഉം
ആ ആ ഓല് പോണ്ട എ ലീവ്ന് അല്ല ആങ്ങ
ആഹ് എന്നാ ആഹ് അതറിയില്ല ഞാൻ ചോദിച്ചില്ല ഓപ്പ സ്കൂൾക്ക് പോണില്ല അവന് കാല് സൈലൻസർ തട്ടി പൊള്ളിട്ട് ലീവ് തന്നെെയണ് പോയിട്ടൊന്നില്ലഞ്ഞ മുഹറം പത്ത് കഴിഞ്ഞിട്ടാണോ അവൻ പോണത് ന്ന് അറിയില്ല
നല്ലോം പൊള്ളിക്ക്ണൊ അപ്പം
ഉം നല്ലോ പുള്ളിയുണ്ട് ഡോക്ടറെ കാണിച്ച് പക്ഷെ എവിടുന്നാ പുള്ളിയത്ന്ന് ശരിക്കും വ്യക്തല്ല സ്കൂള് ന്ന് വന്നപ്പോളാ കണ്ടത്
ആഹ
ഉം അസ്കൂൾ സ്കൂൾ. പറയുന്നുോള്ളൂ ആ അങ്ങനെ പുള്ളി എന്താ പുള്ളിന്ന് കാണില്ല ഉം ടീച്ചർമാരൊന്നും അറി ച്ചിട്ടില്ല വിട്ടില് ലെത്തിയാണ്ട് നാത്തും കുളിപ്പിച്ച പ്പളാ കണ്ടത് നാത്തും കുളിപ്പിച്ചപ്പോ തൊലിയണ് കീഞ്ഞല്ലോ അയിലാ കണ്ടത് കാലിന്റെ ആഹാ കാലിന്റെ ബാക്കിൽ ഈ മസിലിന്റെ വിടെ
ആഹ ആഹ ആഹ
അവിടൊണ് അപ്പളാ കണ്ടത് അപ്പളാണ് ആ അത്യാവശ്യണ്ട് അപ്പോളാണ് ന്കരഞ്ഞത് അതോളും പറഞ്ഞിട്ടോ ഒന്നുമില്ല ആ വെള്ളം തട്ടി നിറിയപളാ കരഞ്ഞത് പറഞ്ഞിട്ടില്ല ഉ വെള്ളം തട്ടി നിറിയപ്പോഴാണ് കരഞ്ഞത് ആ വെള്ള ഓളാ ട്ട് ഒരച്ചപ്പോ ആ തോലിയാട്ട് കിഴിഞ്ഞല്ലോ
ഹ് ഓളും കണ്ടിണ്ടാവലല്ലേ ഉ
അതാ അറിയില്ലഡോക്ടറെ അടുത്ത് കൊണ്ടോയപ്പളാണ് ഡോക്ടറാ പറഞ്ഞത് സൈലൻസർ പേള്ളിയതാണന്ന് ആണ് കണ്ടിട്ട്
ഏ ഡോക്ടറന്നതാ
അയ്ന്എവിടന്ന് പൊുള്ളിയന്ന് അറില മാഷിമാർക്കൊന്നും അങ്ങനത്തെ ബൈക്ക ഇല്ല റന്നു
ഞ അപ്പുറത്ത ഒരു വീടുണ്ടായിരുന്നു അതില് ഒരു ഒരാൾ അവിടെ ഒരു ബൈക്ക് ഇടായിന് അങ്ങോട്ട് അറ്റെ ഒന് അറിയാത്ത പോയോ അറിയില്ല ടീച്ച ടീച്ചർമാർ ക്ക്ഒന്നും അറീല ഓന് പറഞ്ഞിട്ടൊന്ന് ഇല്ല കരഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത്
ആ ആഹ് വീട്ടിലെത്തിട്ടും കരഞ്ഞിട്ടില്ലല്ലേ
പറഞ്ഞിട്ടുംല്ല
വിളിച്ചപ്പോളാ അറിഞ്ഞത്
സ്കൂൾ പോവാൻ പേരും മടിയ കരഞ്ഞു പ്പിടിച്ച പോവാ
ഇപ്പോളും അങ്ങനെ തന്നെ ഒരേ ദിവസാലോ സ്കൂള
തുടങ്ങി കുറച്ച ദിവസം കരഞ്ഞിന്നു പിന്നെ രണ്ടു ദിവസം കുഴപ്പില്ലായിന്നു പിന്നെ ആ ശനി ഞായർ ലീവ് വന്നകണ്ട് തിങ്കളാഴ്ച ഓന്റ പ്പം വിട്ന്ന് മ്മം വെറും ഫോണിമ്മേ കളിച്ച ചിരിക്ക കുട്ടിക്ക് പണി
ഏ ഫോട്ടുളന്റെആളാ
ഫോണിന്റെ ആളാണ് അപ്പൊ പിന്നെ
ഹരെ ഫോണ
ഓന്റെ ഉമാന്റെ ഉമ്മാന്റെ പോണല്ലെ ഓന്റെ ഒരു വാശിയ കുട്ടിക്ക് അത് കിട്ടോളം കരയും ഉം കിട്ടോളോ പിന്നെ വീട്ടില് വൈഫൈ ബോക്സ് ഉണ്ട് ഉം ഫോണ് കിട്ടോളം കരയും വീട്ടില് വൈഫൈ ബോക്സ് ഉണ്ട് പോവിനെ ആ അങ്ങനെ റേഞ്ചും പോവലല്ലോ അങ്ങനെ കണ്ടോണ്ടിരിക്കല്ലേ
ആഹ ആ ബൈക്ക്
എന്റെ വീട്ടിൽ
ഇഷ്ടം ഉണ്ട് അന്റെ വീട്ടിൽ എവിടെയാ വെച്ച്ക്കണേ
ആളില്
ഹാളിലോ ചെന്ന് കറുന്ന ഹാളിലോ
അല്ലല്ല രണ്ടാമത്തെ ഹാള്ൽ രണ്ട് ഹാള്ണ്ട് ന്റെ വീട്ന് ന്റെ വീട് മൂന്ന് ബെഡ് റൂമ് ല്ണ്ട് ഹാൾല് ണ്ട് അടക്കളേണ്ട് കേട്ട വല്ല്യ വീടാ പക്ഷേ പയേവീടാ
അ ആ അഹാ ഹ അപ്പൊ ഇതെങ്ങനെ ചുമ പൊരമ്മല് വെച്ചക്കാ
ആ ചൊമര്മ്മെ
വൈഫൈ ബോക്സ്
ചെറ്യേരു ബോക്സാണ് ഉം ഉം ആഹ് ചൊമര്മ്മെ ആണി ആണി വെച്ചിട്ട് അങ്ങനെ ച്ചക്കാ നമുക്ക് തൊടാനും പിട്ച്ചാനും കിട്ടൊന്നുല്ല
ആ ആണിമ്മെ അയി ആ ആഹ് ക്ളോക്കെക്കുമ്പോലെ
ആത്
പിന്നെ ഉം ഉം
ഉം
പിന്ന യ്ക്ക്‌ങ്ങനെ റീച്ചാ അത് ചെയ്താ മത്യാവുല്ലേ ഇട്ക്കണ്ടാവശ്യം ഒന്നുല്ലല്ലേ
അന്നോ ഉം ഉം റീചാർജ് ചെയ്താ മതി വീട്ടിളോൽക്ക് വീട്ടിലിരിക്ണോൽക്ക് സുഖാണ് പൊർത്ത് പോണോൽ
പിന്നെ ന്തൊക്കെയാ ന്നട്ട് ഏതായാലും പോണ കാര്യം തീർമാനായിട്ടില്ലലെ
തിരുമാനായിട്ടില്ലെ പോകണന്നാണ് ഈ ലീവൊക്കല്ലെ മ്മക്ക് കിട്ടൊള്ളൂ ഈ ഒഴിവൊക്കല്ലേ കിട്ടൊള്ളൂ പൈസേല്ല ഒരു കോളിങ് മാത്രം കോ എന്ത വിളിക്കാള്ള പൈസ മാത്രം കേറ്റും
ആഹാ
ഹലോ ഉ ഉം ബ്രസീല് ജയിച്ചു തോന്ന്ണ് പടക്കൊക്കെ പൊ ണ്ടൂടെ
പ്പെന്തായാനാവോ?
ആ എന്റെ മോൻ ബ്രസീൽന്റെ വല്ല്യ ആളാണേ നല്ല പട
ഏ കോളിംഗ് മാത്രം കേറ്റലൊള്ളൂ പ്പം ങ്ങക്കെത്ര കുട്ട്യാള ള്ളെ മൂന്നുട്ട്യളാണേ അപ്പം അ ഓ അ പറഞ്ഞിനി നാളെ മൂന്നണിക്കാണ് കളീന്നൊക്കെ പറഞ്ഞീ
ആഹ് ആഹ് ഓനന്ന് പള്ളി ആഹ്
ആഹ്
ന്റെ മോനും ബ്രസീല ഓൻ പള്ളീല് പോയേക്കാണ് ഞാവടെ ചാടി കളിച്ണ്ടാവും മാണെങ്കി ആടെ എന്താറില്ല പോയപ്പോ ആത്രേ ഗോളോയ്ച്ച് പോയതാണ് അപ്പ രണ്ടേ പൂജ്യക്കേന്നു
ആഹ് ആഹ് തീരുമാനായിന്നാല് ഓൻ അർജന്റിന്നെ
ഫുൾ ഫുള്ള് ജയിച്ചില്ലേ
അല്ലെ ബ്രസിലാരന്റെ തൊള്ളിന്ന് കേക്കണ്ടിരുവെ ഓന് കൊറെ കിക്കും കക്കും പർഞ്ഞാട്ട് വെരുംഞ്ഞെ മെസ്സിനൊക്കെ കൊറെ കു റ്റം പറഞ്ഞേനു. ഓനങ്ങനാട്ടീട്ടാണ് ങ്ങനാട്ടീട്ടാണ് ന്നൊക്കെ പറഞ്ഞേനു.
അവിടെ കൾചേന് വടെ കട്ന്ന് ചാക അതാണ് വരെ പര്പാടി.
അതെന്നെ
ഉം മ്മ്ഹ് ഉം ചെറുതവടെ ഒറങ്ങല്ലേ
ഒക്കൊറങ്ങനെ നീച്ചിട്ടൊന്നില്ല ഓളിഞ്ഞൊറങ്ങും
ഒറങ്ങി അങ്ങനെ നീച്ചൊന്നില്ല ചെലപ്പൊരിമ്മാറിയും അപ്പൊ അത് ഒന്നാണ്ട് തൊട്ടൊടുത്ത അങ്ങനൊറങ്ങും
ആ പാലുടി നിറുത്തിഅല്ലേ
പാലുടി ഒക്കെ നിർത്തി ഇപ്പൊ മറ്റേ പാല് വാങ്ങല് പാല് വാങ്ങിക്കൊട്ക്കലാണ്
ആ അ മ്
ആറു മണി ആകുമ്പോ ഞങ്ങളതീ കുടൊക്കെ വണ്ടി വരും സൊസൈറ്റി പാൽന്നറിഞ്ഞിട്ട് ആ സൊസൈറ്റി പാല് ആ പയ്യന്റെ ടുത്ത്ന്ന് വാങ്ങും അതാവുമ്പോ പിന്നെ നല്ല പാലേക്കാരല്ലേ പേക്കറ്റ് പാല് കാട്ടിലൊക്കെ ആ എന്നും വാങ്ങും പാലു പാലുംപാക്കറ്റി ലേറെ നല്ലതാണല്ലോ
ആ സരിയാ മ് മ്
കുട്ട്യാൾ പാലുടിച്ചലുണ്ടോ
കുട്ട്യാള് എടക്ക് കുടിച്ചും എടക്ക് പാല് വാങ്ങും എന്നാലേയ് ശരിട്ടൊന്നാല്
ആ ആയിക്കോട്ടെ ശെരിന്നാ പിന്നെ വിളിക്കണ്ട്ന്നാ